ഹലോ ആഹ്! ഗുഡ് മോർണിംഗ്
ആഹ് രാവിലെ എന്തായി എല്ലാ കാപ്പിയൊക്കെ ആയോ?
ഓഹ് കാപ്പിക്കെ ആയി പിന്നെ ഇഡലിയും വെള്ളപ്പം
ആഹഹ് ആഹ്! ആഹ്!
എല്ലാം റെഡി ആയിട്ടുണ്ട് കുടിക്കാൻ ആഹ് ഇഡലി പറ്റാത്ത ഇഡ്ഡലി പറ്റാത്തവരുണ്ട് അപ്പൊ ഇനി വെള്ളപ്പം
ആഹഹാ ഇഡ്ഡലിക്ക് എന്താ ഇഡ്ഡലിക്ക് എന്താ കൂട്ടാൻ
ഇഡ്ഡലിക്ക് ചട്ടിനിയാണ് നക്ക് ചിക്കൻ കറിയ അതേ പറച് ചിക്കൻ കറിയ പിന്നെ ഇഡലിക്ക് ആരു ഉണ്ടാക്കലൊന്നില്ല ഇ ചട്ണി രസം വിലക്ക ഒക്കെ പറയാ അവര്
അയ്ശേരി ഇഡലിക്ക് സാമ്പാറ് ഉണ്ടാക്കത്തില്ലേ?
ആഹ്! സാമ്പാർ രസാണ് ആഹ് എടക്കെടക്ക് ഇണ്ടാക്കും
ആഹ്! ആർക്കും നിർബന്ധം ഇല്ലാരിക്കും അല്ലേ!
ഇല്ല അത്ര നിർബന്ധം ഇല്ല മക്കൾക്കൊന്നും സാമ്പാറ് - മക്കൾക്കൊന്നും സാമ്പറ് ഇഷ്ടല്ല! ഉം... ഫുഡിനെ കഴിക്കൂല ചോറ്റിനെന്നെ ഉച്ച. ആഹ് കയിക്കൂല
കഴിക്കാത്തില്ല മഴയുണ്ടായിരുന്നോ അവിടെ?
ആഹ്! ഇവിടെ മഴ വന്നിരുന്നു ഇന്നൊക്കെ നല്ല മഴ ഉണ്ടാരുന്നു പക്ഷെ പെയ്തിട്ടൊന്നുല്ല
ആഹ്! ഇവിടെ ഞങ്ങൾക്ക് രാവിലെ ആഹ്! ഇവിടെ രാവിലെ ആറ് മണിക്ക് തുടങ്ങിയ മഴയാ ഏഴരയായപ്പോഴാ ഒന്ന് തോർന്നത് നല്ല മഴയായിരുന്നു കാറ്റുണ്ടായിരുന്നു
ആഹ്! കാറ്റും മിന്നലക്കെല്ലെ പേടി
ഉം ഹുംഹും അത് ശരിയ ഉം ഉം.... അപ്പത്തിന അപ്പത്തിനൊപ്പം ചട്ണി വെളപ്പത്തിനൊപ്പം ചട്ണി കൂട്ടുവോ?
ആഹ്! വിള്ളപ്പത്തിന് ചട്ണി കൂട്ടും
ചട്ണി ഏതാ തേങ്ങാ അരച്ച തേങ്ങാ ചട്ണിയല്ലേ അത്
തേങ്ങാ ചട്ടണി തേങ്ങ അരച്ച് പിന്നെ അതിലേക്ക് പച്ചമുളകും. വെളുത്തുള്ളി, രണ്ടില്ലി ഇഞ്ചി, ഒരു പച്ച മുളക് ഇട്ടിട്ട്.
ഉം...
അത് നല്ലവണ്ണം മിക്സിഅരകും.
ആഹ്! ചട്ണിക്ക് വെളുത്തുള്ളി അരയ്ക്കും അല്ലേ
ആഹ്! വെളുത്തുള്ളി അധികം അരക്കൂല അത്ര ഇഷ്ടല്ല.
ആഹ്! വെളുത്ത് വെളുത്തുള്ളിയും മറ്റേ ചുവന്നുള്ളി ചെറുത് അരക്കും അല്ലേ? ആഹ്! അരച്ചിട്ട് അത് മിക്സിൽ അരച്ചിട്ട് പിന്നെ കടുക്‌ വറക്കുവോ?
ആ ആദ്യം കടക് വറത്തിട്ടാണ്. അത് തേങ്ങ അരച്ച മിക്സിലിട്ട് പാര.
ആ അപ്പൊ അതെങ്ങനെയാ വെള്ളം നീട്ടിയാണോ അതോ കുറ ഒരു കുറുകിയ പാടലാണോ?
നീട്ടിയിട്ടല്ല കുറച്ചു കുറുക്കിണ്ടാക്കും.
ഉണ്ടാക്കും ആ അല്ലാതെ ഈ തക്കാളി വെച്ച് ഉണ്ടാക്കുവോ ചട്ണി?
ആഹ്! തക്കാളി ഇടാറുണ്ട് ഇവിടെ അത്ര ഇഷ്ടമല്ല ആ പുളിപ്പ് വരുമ്പോ അത്ര ഇഷ്ടമല്ല ഇടലിലും. ഇതിലൊക്കെ ഒരു പുളിപ്പുണ്ടാവല അതും ഈ കറയിത്തെ പുളിപ്പമ്പാട ആകുമ്പോ കുട ആവുമ്പോ അധികം ഒരു ഇത്ണ്ടാവല്ലോ
ഇഷ്ട അല്ലെ നിങ്ങളെങ്ങനെ ഈ സാമ്പാർ വെക്കുമ്പോഴത്തന് തേങ്ങ ആരക്കുവോ?
ഇല്ല സാമ്പാർ വെക്കുമ്പോ ഞങ്ങള് ലാസ്റ്റ്. ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ്ക്കാണ് അത് ഒഴിക്ക. തേങ്ങ വർത്ത്. അയിന്റെ ചൊയം ആഹ് തേങ്ങവർത്തരകും.
ആഹ് ഞങ്ങള് സാമ്പാറിന് തേങ്ങാ അരയ്ക്കത്തില്ല.
ഇല്ലലേ?
ഇല്ല, ഇല്ല, ഇല്ല ആഹ് സാമ്പാർപൊടി ഒണ്ടേ ചേർക്കും അല്ലെങ്കിൽ ന്നമ്മള് അഹ് മറ്റേ പൊടികളെല്ലാം മുളക് പൊടിം, മല്ലിപ്പൊടിം, ഉലുവായും, കായും, എല്ലാംകൂടെ ചേർത്ത് എട് ആഹ് തേങ്ങ പക്ഷെ അരക്കേല തേങ്ങ അരക്കത്തില്ല. സാമ്പാറിന് തേങ്ങാ അരക്കേല. പുളി
ആഹ് പുളി പീയും പുളിയാണ് അതിന്റെ അദ അത് വാണം അപ്പളേ അതിന്റെ ടേസ്റ്റ്ഒള്ളു.
ആഹ് മറ്റേ വാളംപുളില്ലേ ഇടുന്നേ?
ആഹ് വാളംപുളി.
ഹ ഹ്, ഹ് ഞങ്ങള് പുളിയല്ല പുളി ചെല പുളി ചേർക്കാറില്ലപുള്ളിക്ക് പകരം തക്കാളിഇടും.
ആഹ് പിന്നെ വറവ് ഇടുമ്പോ പിന്നെ കടുകും ഉണക്ക മൊളകും കരിവേപ്പും അതൊക്കെ ഇടുമ്പോ അയ്ന് വേറെ ടേസ്റ്റാണല്ലോ ഉണ ക്കമുളക് വാണം ല ആഹ്
ആഹ് അഹ് സെരി ആഹ് കാപ്പിയൊക്കെ ആയി കഴിച്ചില്ലലേ?
ആ കഴ് ആ കൈക്കുപം ഹസ്ബെന്റ് കഴിക്കുന്നുണ്ട്.
ആഹ്, ഹ, ഹ ഹ പിള്ളാര് ഒക്കെ എണീറ്റോ?
പിള്ളേര് ആ ചെറിയ മോള് വേഗംഓള് വേഗം ഉറങ്ങും ചെയ്യും വേഗം എണീകുല
എണീക്കേം ചെയ്യ്ആഹ്, ഹ, ഹ, ഹ മറ്റവരോ മ മൂത്ത ആൾക്കാരോ?
ചെറുപ്പംമുതലേ അതോക്ക് ശീലായ്ണ്.
ആഹ്, ഹ, ഹ, മൂത്ത പിള്ളാരോ?
മൂത്ത പിള്ളേര് അവന് ഒർങ്ങാണ് വെല്ല്യ മോന്.
ആഹ് ഹ, ഹ,
ഇസ്കൂള് ഇല്ലാത്തതല്ലേ അപ്പപിന്നെ അങ്ങനെ ഓൽക്ക് ഇപ്പ ഇന്ന് മദ്ർസും ഇല്ല. ഇല്ലായിരുന്നു അപ്പം അതിന്റെതും ഉണ്ട്.
അയ്ശെരി എല്ലൊസവും പോണോ മദ്രസയ്ക്ക്.
ഉം പോണം മദസ്ക്ക് ആറ് അഞ്ചര്ക്ക് എണീക്കും ആ ആപ്പ പിന്നാ ആ ഒറക്കങ്ങേട്ട് കൂടിരാര് ആഹ് കൊച്ചു ആഹ് ഒ ഓഹാ സ്വന്തായിട്ടെന്നെ പോവാറ്.
ഓ അടുത്ത്തന്നെ ആയിരിക്കുലേ?
ആ അടുത്തന്നെ സെയ്ക്കള് ഇണ്ട് സെയ്ക്കിള് പിന്നെ അയ്ന്റെ ഇത് കൊർച്ച് മോഷാ അപ്പം പിന്നെ അയ്മെ പോവാറില്ല. അല്ലെങ്കിൽ സെയ്ക്കൾമലാ ഓല് പോവാറ്.
ആഹ് കൂട്ടുകാരൊക്കെ ഉണ്ടോ പോകാനടുത്ത്?
ആഹ് കൂട്ടുകാരുണ്ട്.
ഉം ഹ്, ഹ്, ഹ് ആ ഇന്നലെതന്നെ വീട്ടിൽ പോയിട്ട് വന്നായിരുന്നല്ലേ കുഞ്ഞ്.
ആഹ് മക്കള് വന്നു മക്കള് ഇമ്മാനെ കാണണംന്ന് പറഞ്ഞ് വന്നു.
ആ, ഹാ, ഹ
ഉപ്പാക്ക് ആഹ് ഇവടെ എടുത്തായോണ്ട് കൊയപ്പല്ല. അപ്പം രാത്രി ഒക്കെ കരഞ്ഞ് കരയ ഞ്ഞ് കരഞ്ഞാല് അത് ഇതാവോലോ അപ്പൊ പിന്നെ വേഗം
ആഹ് ഞ്ഞുപോന്നുആഹ്, ആഹ്, ഹാ ഉച്ചക്കത്തൊക്കെ ഇനി
ഇന്റെ വീട്ടില് അങ്ങനെ ഒറ്റക്ക് ന്നിന്നിട്ടില്ല ഇവടൊക്കെ ഇങ്ങനെ ന്നിക്കല്ണ്ട്. കാറി ആ പൊറ്റക്ക് നിക്കാറില്ലായിരുന്നു അവിടെ അവി ആടെ പിന്നെൻക്ക് ഉം അവ്ടെ കുട്ട്യാ മക്ക പിന്നെ കുട്ടികളൊന്നുംല്ല്യ വേറെ കുട്ട്യോള്. ഉം. ആഹ് മടിയായ്ര്ക്കും പോയപ്പോ നല്ല ഉഷാറായ്ര്ന്നു.
ആഹ് ആഹ് ആഹ്. പിളള്യാർക് പിള്ളേരെല്ലാവരും മടുപ്പാവും. പിള്ള്യാർക്ക് പിള്ള്യാരില്ലാതെ മടുപ്പാകും.
ആഹ് മടുപ്പ അല്ലെങ്കിൽ പിന്നെ ഫോൺ കിട്ടണം ഫോണും കിട്ടാഞ്ഞാ പിന്നെ അവർ ക്ക് പിന്നൊരു കൂട്ട് ഫോണാണല്ലോ.
അയ്ശെരി ആഹ് ആഹ് ആഹ്.
അത് വാണം, അതില്ലാഞാപ്പം കളൊന്നുപ്പോ മക്കള്. ഒരു കളൊന്നുംല്ല ഇപ്പ ആർക്കും ഇപ്പൊക്കെ ഫോണിലാ.
ഫോണ് അല്ലെങ്കി ടി വി.
ഫോണ് ആല്ലെങ്കി ടീ വി.
താ പിള്ളേര്ടെ പരിപാടി വെളിയിലെറങ്ങിയ്ള്ള കളിയൊന്നും ഇല്ലല്ലോ.
പിന്നെ ഞാൻ കൊറേ. ഇപ്പൊ മൺ മണ്ണ്ക്ക് കളിക്കാം പൊയ്ക്കോന്ന് പറഞ്ഞ് മണ്ണ്ക്കൊക്കെ കൊറേഒക്കെ മണ്ണില് കളിച്ചോ പറിം. അപ്പൊ പിന്നെ കൊറേക്കെ അങ്ങട്ട് ഇങ്ങട്ട് പറഞ്ഞാണ്ട് വെള്ളം കൊറേ വെള്ളത്തിലും അങ്ങനെയൊക്കെ കളിക്കും ഈ മണ്ണിനത്ര കേടില്ലല്ലോ അപ്പ
ചെല പിള്ളേർക്ക് അലർജി ഉള്ള പിള്ളേർക്ക്‌ മണ്ണ് പൊടിയൊക്കെ ആവു
ആഹ് അത് ശെര്യാ അലർജിള്ള മക്കൾക്ക് പറ്റില്ല. അല്ല അർ അലർജി അയ്നങ്ങൻ അലർജി ചെറിയ മോക്കും രണ്ടാമത്തെ മോക്കും ണ്ട് വലിയ മോന്അലർജില്ല. ജാണ് പോട്കാ. മണ് പിന്നെ ത് ആ ഓന് അവന്ണ്ട് ഈ വിഅ ർപിൻ്റത് ചൂടകുമ്പോ പിന്നെ പൊടി അതൊന്നും ഇതാകാൻ പറ്റില്ല.
ആഹ് പൊടി ഇച്ചിരി അടിച്ച ഉടനെഅങ്ങ് തുമ്മലായിരിക്കും അല്ലേ? അങ്ങനെയണോ ആഹ് ആഹ്അങ്ങെനെ ചാ അല്ലാതെ.
ആ സ്കിന്നിന് ഇല്ല അയ്നെന്നും കൊഴ്പ്പല്ല സ്കിന്നിനൊക്കെ ന്നട്ട്പ്പൊ ഡോക്റ്റോനോട് പറ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പൊർത്ത്ക്ക ങ്ങനെ വിടര് വെയ്ല് തട്ടിച്ചരുത് പിന്നെ അങ്ങനെയൊക്കെ മ
ആഹ്.
വിപടനങ്ങളൊന്നും തട്ടരുത് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ആഹ്, അല്ലാതെഈ ഭക്ഷണത്തിനോട് അലർജി വല്ലോം ഉണ്ടോ?
ഇല്ല ഭക്ഷണത്തോണ്ട് അലർജി അങ്ങനെ ആർക്കും ഇല്ല.
ഇല്ല ഉം. ഇവിടെവിടെ ഇളയാക്കുണ്ട് അലർജിയുടെ ഇണ്ട് മറ്റേ ശ്വാസം മുട്ടലിന്റെ പ്രശ്നോണ്ട്. എള്ളയ മോന്, അത് കാരണം അത്. തണുപ്പു ള്ള കൂടുതൽ ഈ തണുപ്പ്കാല ആവുമ്പോഴേ ഡിസംബർ ഒക്കെ ആവുമ്പോത്തിനുആണ്. വരും ശ്വാസം മുട്ടല് ഉറപ്പായിട്ടും വരും. അല്ലാത്തപ്പോല്ലപിന്ന മഴക്കാലം ഒക്കെ ആവുമ്പോത്തിനിങ്ങി. മഴ ഇങ്ങനെ പെയ്ത് തണുപ്പ് അങ്ങ് ആയിക്കഴിയുമ്പോത്തേക്കിനും അങ്ങ് പെട്ടെന്ന്. ചൊമയാവര്ന്ന്, ചൊമയോട്കൂടിയാവര്ന്നു ആദ്യം ചൊമക്കും പിന്നെ ശ്യാ ശ്വാസംമുട്ടലാവും ആഹ് അതെ പേടിയാ. അത് കാരണം നമുക്ക് ഭയങ്കര. എപ്പഴാന്നുള്ളത് ആ ഡോക്ടറെ കാണിക്കുന്ന്ണ്ട്. നമുക്കുണ്ട് ഇവിടെ അടുത്തെന്നെ പിള്ളേര്ടെ ഡോക്ടറുണ്ട്. സ്ഥിരം കാണിക്കുന്നെയാ ചെറുതലെ തൊട്ട് കാണിക്കുന്നയാണേ.
ആഹ് ഈ ഹോമിയോപതി കാണിച്ചാ മതില്ലേ അങ്ങൻത്തൊക്കെ വേഗംസുഖം. എവിടുന്ന പറയാറ്, ഇഞ്ഞി നമ്ക്കത്. പിന്നെ ആസുഖം നമുക്ക് വരില്ലാന്നൊക്കെ പറയും.
അങ്ങനെ പറയുന്ന്ണ്ട് ഹോമിയോയിൽ ഇതിന്ണ്ട് പക്ഷെ അത് പിടിച്ച് വരാനായിട്ട് താമസല്ലേ. മരുന്ന് പിടിച്ച് വരാനായ്ട്ടെ.
അഛൻന്റെമോന്ണ്ടായിര്ന്നു അങ്ങനെ ശ്വാസംമുട്ട് അങ്ങനെ കൊണ്ടോട്ടീ ഇവിടെതോ. ഒരു ഹോസ് ഹോമിയോപതി ഓനെ കാണിച്ചു.
ആഹ് ഇല്ല ഇത് നമ്മള്.. ഇപ്പം ഇത് ഹോമിയോപ്പതി തുടങ്ങിയാലുണ്ടല്ലോ നമ്മള് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഇത് ന്ന് പറഞ്ഞാ ഇത് ശ്വാസ സമുട്ട് വന്ന് കഴിഞ്ഞപ്പിന്നെ പെട്ടെന്നാ ആഹ് അങ്ങ് കൂടി വരും അപ്പൊ നമ്മള് ഹോമിയോ പിന്നെ നമ്മള് വീണ്ടും ഈഹ് അലോപ്പതിയിലോട്ട് പോകേണ്ടി വരും അത് കാരണം ഇങ്ങനെ അതിന്റെ ഒരുത് അല്ലേ പിന്നെ കുഞ്ഞിലെ ചെറുതലേ തൊട്ട് ഇത് കൊടുക്കുന്നവരാണെകുഴപ്പല്ല.
ആഹ് ഞാന് എൻറെ മക്കളെ എന്റെ മ ക്കളെ ഞാന് ഒരു വയസ്സ് കഴിഞ്ഞ പാടെ ഏഹ് കഴിഞ്ഞ മുതലേ പിന്നെ ഓമിയോനെ കാണിക്കാറ്. ആഹ്, അതവർക്ക് വേഗം സുഖ ഞാൻ പിന്നെ അധികല്ല അധികസുഖം വരികയാണെങ്കി ഞാ ഇംഗ്ലീഷ് മര്ന്ന്ന്നെ കാണിക്കോട്ട ശെ ഒറ്റ പിന്നെങ്ങടെ കൂടിവരിയലാണല്ലോ ഓമിയോ അപ്പൊ ആ ഒരു പേടി ആഹ് പരി ആഹ് അപ്പൊ എന്താങ്ങ പിന്നെ ഇങ്ങനെ
ആഹ്
ഓമിയോനെ കാണിച്ചാല് ശരിയാവുയൊക്കെ ചോദിക്കും പക്ഷെ ഇവള് ചെറിയ മോക്ക് എത്രയു പെട്ടെ ഭയങ്കരമായിട്ട് വെ ന്ന അസു ഭയങ്കരം ഇതായിട്ട് ജലദോഷന്തൊക്കെ പാടായിട്ട് ഭയങ്കരമായിട്ട് ഇത് ഒരു കൊഴപ്പുണ്ടായിരുന്നു അപ്പം പിന്നെ നാട്ട് ആഹ് ഹോ ഹോമിയോന്റെ ഇതിലോടാണ് മാറിയത്
മാറിയ ആഹ് ആഹ് അത് ആദ്യമുതൽ പിടിക്കുന്ന പിള്ളേർക്കാണെ അത് ആഹ് അത് ശരിയാന് ആഹ് നമുക്കത് പെട്ടെന്നേ ഓമിയോ പെട്ടെന്നങ്ങോട്ട് പിടിച്ചു വരാൻ താമസം പെ പെട്ട ഇത് തന്നെയല്ല ഇയാൾക്ക് മറ്റേ കുഞ്ഞിലെ ഫിക്സ് വരുായിരുന്നേ പനി വരുമ്പോ
ആഹ് ആഹ്
ആ പ്രശ്നംണ്ട് അപ്പ അതുംകൊണ്ടായണ്ട് കുഞ്ഞിനെ തൊട്ട് നമുക്ക് ഹോമിയോ അതിപ്പം അഞ്ചു വയസ കൊണ്ട് മാറിയാരുന്നു അഞ്ച്വയസ്സ് വരെ നമ്മള് പനി വരുമ്പോൾ വന്നിട്ടുണ്ട ഒരു പ്രാവശ്യം വന്ന കഴിഞ്ഞാൽ പിന്ന നമ്മള് സൂക്ഷിക്കണംന്ന പറയ്ന്നെ അഞ്ച് വയസ് വരെ
കുത്തിവെപ്പൊക്കെ കൊടുക്കാറില്ലേ? മറ്റേ ഈ കാലഘട്ടത്തിൽ കുത്തിവെപ്പ് കൊടു കാഞാ പറ്റില്ലല്ലോ
പറ്റില്ല അത് കുത്തിവ കൊടുക്കാതേയൊന്നുയല്ല പിള്ളേർക്ക് വരുന്നത പിന്നെ ചൂട് കൂടി കഴിയുമ്പോഴേ പനി വന്ന് ചൂട് കൂടി അങ്ങനെ ഫിക്സായിട്ട് വരുഅല്ലോ കൊച്ചുകുട്ടികൾക്ക്
ആഹ്
ഒരു ഒരു വയസ്സ് മുതല് അഞ്ചു വയസ് വരെ അങ്ങനെയുള്ളവരെ അപ്പൊ അങ്ങനെ അയോണ്ട്
ആഹ്
പിന്ന നമ്മള് നമ്മൾ കാണുന്ന പിളേറെ ഡോ ക്ടറിനെ കൊണ്ട് കാണിക്കേണ്ടി വന്നു ഇപ്പ തന്നെ കൊണ്ട് സഹായിക്കുന്ന എടയ്ക്കൊന്നു ഹോമിയോ കൊടുത്തു നോക്കിയാരുന്നേ ഒരു മൂന്നാല് വയസ്സായപ്പോ ആഹ് പിന്നെ അപ്പഴേ ഇങ്ങനെ ഹോമിയോ മരുന്ന് കൊടുത്ത് പനിയോടെ കൂടെ പനി വന്നപ്പോ ഈ ഹോമിയോമരുന്ന് കൊടുത്ത് വീണ്ടും പിക്സ് വന്ന് അങ്ങനെ രണ്ടു തവണ വന്നിട്ടുണ്ട് കുഞ്ഞിന് ആ പിന്നെ പിന്നെ ഹോമിയോ ഡോ ഹോമിയോ എടുക്കാൻ പോയി. ഇനിയിപ്പ ഈ ഇതിന് ആസ്മയ്ക്ക്, ഇങ്ങനെ പറയുന്നുണ്ട് ശ്വാസംമുട്ടലിനെ പിന്നെ ഇത് ഹോമിയോ നല്ലതാന്നിങ്ങനെ പറയിന്ന്ണ്ട് പക്ഷെ നമ്മളത് കൊടുത്ത് തുടങ്ങിയാ പിന്നെ പെട്ടെന്നൊരിത് വന്ന് കഴിഞ്ഞാലേ അത്യാവശ്യം വന്ന എന്നാ ചെയ്യുന്നുള്ളോരിതാ അതുകൊണ്ടായിങ്ങനെ നിൽക്കുന്നെ.
ആഹ് അത് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കേണ്ടി വരും
കൊടുത്തോണ്ടിരിക്കണ്ടി വരും ഇത്ന്ന് പറഞ്ഞ ശസംമുട്ട് നമുക്ക് കണ്ടു നിക്കാൻ പറ്റില്ലേ
ആഹ്
കൂടി ബുദ്ധിമുട്ടും ഭയങ്കരായിട്ട് അങ്ങ് ബുദ്ധിമുട്ടാവും പറ്റത്തില്ല അത്